കേക്ക്‌ണ്ടോ
ആ കേക്കണ്ട് അനക്ക്‌ കേക്ക്‌ലേ
ആ കേക്ക്‌ണ്ട്.
എന്തായി കുട്ടികളൊക്കെ പോയോ?
പോയി ഒക്കെ ഇപ്പൊ കുറച്ചേരായിട്ടുള്ളൂ പോയി
നടന്നാ പോവല്?
നടന്നാ പോവല്. മഴ ഇണ്ടല്ലോ ഇന്ന് നല്ലേ?
ഇങ്ങട്ടാ മയത്ത് കൊടിം ചൂടി നടന്നു പോയീ?
ഇല്ലല്ല ബാപ്പ കൊണ്ടോയാക്കി.
ഉം പിന്നെത്താ ചോറക്കൊ ആയോ
ചോറായി. ഏ കറിക്ക്ന്ന് മീന് വന്നിട്ടില്ല അപ്പൊ വേറെ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം.
രാവിലെ എത്താ ഇണ്ടാക്കീന്?
രാവിലെ നൂൽപുട്ട് കടലക്കറി.
ഉം
ചായ കുടിയൊക്കെ കയ്ഞ്ഞോ?
ചായ കുടി കഴിഞ്ഞ് ഇൻ്റെ കഴിഞ്ഞ്, പോയോൽതും കഴിഞ്ഞ്, ഇവിടെ ഒറങ്ങി ണീച്ച് വന്നോ ൽത് കഴിഞ്ഞില്ല, പിന്നെ സ്കൂളില്ലാത്തോൽതൊന്നും. മീൻ മുറിച്ച് മൊളകാക്കാണ്. ചോറ് ഊറ്റി വെച്ച്ണ്.
ഉം
ചക്ക കിട്ടി ഇനീ ചക്ക കൂട്ടാൻ വെക്കണം അപ്പതന്നെ മീനണ്ട് മുറച്ച് മീൻ കുറച്ചുള്ളൂ ആകെ ഏഴ് മീനുള്ളൂ വേം പണി തീരണ മീനാണ്
ഉം
അപ്പൊ അത് ഉപും മൊളാക്കി വെച്ചിട്ടാണ ചക്കമ്മൊക്കെ ഇരിക്കാനന്ന് കരുതിങ്ങാനെ നികണ്
ആഹ് കൊറച്ച് നേരം പുടിച്ചല്ലോ
ആഹ് കൊറച്ചു നേരാവും അയിമ അയിമലക്കെ ഇരുന്ന കുറച്ച് നേരം
ചക്കവിടിണ്ട് ഞാന് പോക്കാൻ വേണ്ടി വച്ചതാണ്
ഏ വരക്ക ചക്കായിരിക്കും
ആഹ്
ഇത് പിന്നെ പയഞ്ചക്കെയാണ് കൂട്ട കൂട്ടാലും പോവുല കൂട്ടാനാണ് എല്ലാവർക്കും ഇഷ്ടം കൂട്ടാൻ ഓൽക്കൊക്കെ ഇഷ്ട അപ്പൊ പിന്നെ വീട്ടിലില്ല വീട്ടിലില്ല എന്നാലും ചക്കക്ക് പഞ്ജൊന്നുല്ല ചക്കലോ ആഹ് ചക്ക എല്ലോടത്തുന്ന് കിട്ടും
ആഹ്
ഇല്ലായിണ്ട് ചക്ക ഇല്ല ഇന്നലും ചക്കണ്ടായിനീ ഇന്നലും ചക്ക കൂട്ടാൻണ്ടായി ഇന്നല വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി ഇന്ന് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടി ഇന്ന് മഴേയ്തോണ്ടാര്ക്കും വ ല്യ കോളൊന്നും ഉണ്ടാവൂലാ. അപ്പം പിന്നെ
ആഹ് മഴ നല്ല മഴ ഇണ്ടൊ അവിടെ?
ചായ മഴ ല്ല. ഉം നല്ല മഴ ഞാൻ ഇപ്പം രാവിലെ ഫോണിലങ്ങനെ നോക്കി നിക്കേനി. ഇഞ് ഇപ്പം മലപ്പുറം ജില്ലക്കും കൂടി അവധി പറയോ പറയോ പറയോ പറയോ എവ്ടെ അവധിയൊന്നൂല്ല. വേറെ ജില്ലക്കൊക്കെ അവധി ണ്ടല്ലോ വേറെ ജില്ലക്കൊക്കെ അവധിണ്ടല്ലോ ഉം അപ്പം ഉം അപ്പൊ ഞാന് കൊറേ നോക്കി. ആ ന്യൂസിലൊക്കെ വര്ണ്ടോ വര്ണ്ടോ അറിയാൻ. നല്ല മഴണ്ടേനീ. ഞമ്മക്ക് അവധില്ല. ഇനി വെൾച്ച് വെക്കേക്കൂം ഉം ഓലപ്പാക്ക് പണി കൊറച്ചു നേരായി. അപ്പൊ കൊണ്ടയാക്കാൻ ഓല് ഉണ്ടാവും.
ആഹ് ആഹ് ആഹ്
അങ്ങനെ
ഇവടെ ഇവടെ അടുത്തന്ന്യാണ് പണി.
ഏഹ് അഹ് സരി
ഉം പെയിന്റിങ്ങിലാണ്
ആഹ ആഹ കൊണ്ടരാൻ അങ്ങനെ നടന്ന് വരണണ്ട് എന്തോരു കനാ അറിച്ച് ബ്യഗൊക്കെ ഒന്നാം ക്ലാസ്സത്തെ കുട്ടികൾക്ക് ഒക്കെ എത്രങ്ങാനും ബുക്കണ്ട്.
ആഹ
നല്ല എല്ല കാനണ്ട് ബ്യഗൊക്കെ
കോ പി പി കും സാധാരണ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും തന്നെ ഉണ്ട് പിന്നെ കൂടെ ഒന്നാം ക്ലാസ്സ്‌കൾക്ക് വർക്ക് ബുക്ക് ഉണ്ടല്ലോ ഇപ്പം.
ആഹ
എല്ലാ വിഷയത്തിനും വർക്ക് ബുക്ക് ഉണ്ട്. അതേ ടെസ്റ്റക്കിന്റെ അതേ മാതിരിയന്നെ പുസ്തകങ്ങളൊക്കെ നല്ല ഖന ഞാൻ പറയാന്ന് വേഗ പുസ്തകന്നെ എന്തൊരു ഖന ഒന്നാം ക്ലാസ്സിത്തെ നല്ല ബേഗ അപ്പത്
ആ വർക്ക് ബുക്ക് ഉള്ളത് കൊണ്ട് ഹോം വർ വർക്ക്‌ കുറവായിരിക്കും.
ആ ഹോവർക്കൊക്കെ അയ്ല്ണ്ടാവും. അയില് ചെയ്യാണ്ട്
ആ ആ
അയിലും ചെയ്യിച്ചും നോട്ടിലും ചെയ്യിച്ചും എന്നൊക്കെയാണ് ടീച്ചർ മീറ്റിങ്ങിൽ പറഞ്ഞെ
ഉം മീറ്റിംഗ് കഴിഞ്ഞോ
അടുത്ത കുട്ടികൾക്കൊക്കെ
ആ ഇന്ന് തുടങ്ങും ടെക്സ്റ്റ് ബുക്ക് ഇന്നലെ മുതൽ
മീറ്റിംഗ് കഴിഞ്ഞു ഒന്നാം ക്ലാസുകാർക്ക് ഫസ്റ്റില്ലെന്നേ മീറ്റിംഗ് ഇണ്ടായിരുന്നു
രണ്ടാം ക്ലാസ്സും മൂന്നാം ക്ലാസ്സുംആണ്
ആ അപ്പം മീറ്റിംഗ് ഇണ്ടായിനി അപ്പാ ടീച്ചർ പറഞ്ഞു നോട്ടപ്പുള്ളിയായി വർക്ക് ബുക്കിലും എഴുതിച്ചെന്ന് പറഞ്ഞെ ഇതേപോലെ അത്യാവശ്യം നല്ലോണണ്ട് എഴുതാനും ബുക്ക് കൊണ്ടുപോണതാണ് വണ്ടിയിലാ പോണന്ന് വെച്ച കുഴപ്പമില്ല ഇത് നടന്നു പോയതുകൊണ്ട് നല്ല സ്ഥലമുണ്ട്.
ആ
ബാഗൊക്കെ മുഴുവൻ മതി നടന്ന് പോണം കൊറച്ചാണ്ട് ഇപ്പൊ ആദ്യങ്ങനെ വണ്ടി ഒറ്റകന്നെ പോകല് ഇന്ന ആക്കിയത് ഉം ഇക്കൊല്ലം മുതല് നടന്നു പോകണ്ടേക്കാലണ്ടായാ പ്രശ്നം ഇല്ല എന്നൊന്നും ഉണ്ടാവൂല തിരിച്ച് ഇയ്യന്നെ നടന്നു പോരണം ഓൻ നടന്ന് പോവാ പറഞ്ഞയ അപ്പൊ നിങ്ങള് തര്ന്ന ഇണ്ടാക്കിയതാണോ
ആ
മ് ഓന്റെ കാക്ക നടന്ന് പോവുമ്പം കാക്കാന്റെപ്പം തന്നെ ഓനും ഇങ്ങനെ പോവാന്
ആഹ ഒരാള് ഒപ്പം ഇണ്ടാവുമ്പോ കുഴപ്പല്യല്ലോ
മ് ആ പിന്നെന്താ എത്താ പ്ര വേറെത്താ പെരുന്നാക്കത്ത ഇണ്ടാക്കീഞ്ഞ്
പെരുന്നാക്ക് കസ്റ്റാർഡ്
ഇയ്യ് എങ്ങനെ ഇണ്ടാക്കിയേ
അത് ഇങ്ങനെ കസ്റ്റാഡിന്റെ പൗഡറൊക്കെ കൊണ്ട് വന്നിട്ട് പാല്
അറിയ
ഐ
നാല് പേക്ക്‌ പാലെട്ത്ത് ഇണ്ടാക്കീഞ്ഞ് പറ കസ്റ്റാർഡ് പൗഡർ പൗഡർ പിന്നെ പാലിൽ കലക്കീട്ട് പിന്നെ അത് നല്ലോണം കുറുക്കാ അത് കുറുക്കിട്ട് അയ്ക്ക് ഞമ്മക്ക് ഇഷ്ടോള്ള ഫ്രൂട്ട്സെക്കെ അര്ഞ്ടാ
ഇഷ്ടള്ളല്ലേ പിന്നെ കൊറേ ഇണ്ടാക്കീനോ പാലൊക്കെ തോനെ ഇട്ത്തിനോ
പാലെട്ത്നി
ആ
അല്ലാഞ്ഞ ഇണ്ടാവ്ല്ലല്ലോ കൊറേ ആൾക്കാര് വര്ന്നതല്ലേ വീട്ട്ക്ക്
പൊടി ആ ഒരു പേക്ക് പൊടി ആ നാല് പേക്ക് പാൽക്കും ഇട്ത്ത് ഹേ
ഫുള്ള് എട്ത്ത് പിന്നെ കൊർച്ച് ഐസ്ക്രീം അനിയത്തി കൊണ്ടാന്നീനി അപ്പൊ അതും അയ്ക്ക്‌ട്ട് വനിലാ എസൻ സെൻസ് ഉറ്റിച്ച്
ഹേ പ്രെത ഇട്ടീനോ എന്താറയോ എന്താപ്പോ പൈനാപ്പ്ള് ചെലൊലോക്കെ പറയും പൈനാപ്പിള് ഇട്ടിട്ട് കഴിച്ച്ണ്ട്ന്ന്
ആ അങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഇട്ട്ട്ടില്ല
ആ പൈനാപ്പിള് ഇട്ട്ട്ടാ തോന്ന്ണ്ട് ചെലോൽത്തൊക്കെ കഴിച്ച്ണ്ട് ഞാന് ഇണ്ടാക്കല്ണ്ട് ക്ഷേ ഞാൻ ഇണ്ടാക്കിയത് ഇതുവരെ കഴിച്ച്
ആപ്പ്ള് പിന്നെ ആപ്പ്ള് അനാറ് പഴം, പിന്നെ കറുത്ത മുന്തിരി, പച്ചമുന്തിരി, അങ്ങൻത്തതൊക്കെ ഇട്ടത്
മ് അതിന് നല്ല ചെലവാണ് ഫ്രൂട്ട്സ് കളൊക്കെ കൊറേ മാണം.
ആഹ് വേണം. നല്ല ചെലവാണ്. ഇനി പെരുന്നാക്കൊന്നും അതുണ്ടാക്കാൻ പറ്റൂല. ഞമ്മള് ഒറ്റക്കൊക്കേണെങ്കില് ഇണ്ടാക്കാൻ പറ്റ്
മ് ചെറിയ ഫാമിലിക്കൊക്കെ ഉണ്ടാക്കാം. കൊറച്ച ആൾക്കാര് വര്ണ ഫാമിലിക്കൊക്കെ ഉം
ഇവടെല്ലാ രും വരും. പിന്നെ അയൽവക്കത്ത്ന്നും ഒക്കെ വരും. ആ ആ പിന്നെ എന്താ?
മ് ഞാനുണ്ടാക്കലണ്ട്. ഈ പെരുന്നാക്ക് ഉണ്ടാക്കിലേയ്. പെരുന്നാക്ക് പിന്നെ മഴയായത് എന്തോണ്ട് പിന്നെ?
ഈ പെരുന്നാക്ക് എന്താണ്ടാക്ക്യേ?
വെയിൽ മഴ ആയതോണ്ട് വെള്ളം വേണ്ടാന്നരുതി പായസം ണ്ടാക്കിന് അടപ്പായസം ണ്ടാക്കിന്.
അടപ്പായസോ?
ഉം
അടപ്പായസം എങ്ങനെയാ റെഡിമെയ്ഡ് വാങ്ങിയേക്കാണോ?
ആ പേക്കങ്ങനെ വാങ്ങിയേക്കാണ്. ആ പഞ്ചസാരേം അണ്ടീം മുന്തിരീം ഒക്കെ ഉള്ളത് ണ്ടാവല്ലോ?
ട്ടാ ആ ഒരു പേക്കോണ്ടാണോ ഇണ്ടാക്ക്യേ?
ആഹ് ഒരു പേക്കോണ്ട്. അല്ല രണ്ട് പേക്കോണ്ട്. അയിനകത്ത് ഇത്തിരിള്ളൂ. ആ കൊറച്ചേണ്ടാവുള്ളൂ. അതന്നെ ഇവിടെ അയിനാത്രാത്തൊന്നും ആളും ആരും വരൂല വെൽ ഓൽക്ക് പിന്നെ പായസം വന്നോര്ക്കൊന്നും വേണ്ടാ അതോണ്ടാ കൊറച്ചേനു. അല്ലെങ്കി ഇണ്ടാവൂലേനു. പിന്നെ വെയിലറച്ചില്ലേ? എല്ലാർക്കും വെള്ളം വേണ്ടിവന്നെ രാവിലെ തന്നെ മഴേനറി
നല്ലതാ അപ് ആഹ് പാല് മാത് ത്രെ ഒയിച്ചിട്ട്ണ്ടാ ക്കണോ?
പാലന്നെ ഒയിച്ചിട്ടുള്ളൂ. എത്ര മൂന്ന് എട്
വെള്ളം ചേർക് ക്കരുത്
ആഹ് ഇല്ല അങ്ങനെയുള്ള ചേർത്തിട്ടൊന്നും ഇല്ലന്നാണ്. ഇല്ലേനി ചെലപ്പൊക്കെണ്ടായിനി. ഇങ്ങനെ ഇളക്കിയോണ്ട്ക്കണം എത്രങ്ങാനാ ഞാൻ ചെലോട് ഇതൊക്കെ കണ്ടായിട്ട് പിന്നെ ഈ അട നല്ല വലിപ്പുള്ള അടണ്ടാവല്ലോ? പക്ഷേത് തീരെ അങ്ങട്ട് വെന്തിട്ടും ഇങ്ങട്ട് വലുപ്പം ഇങ്ങട്ട് കാണാല്ലെ
പ്പത്രെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് താണ് സം ചെറിയട
ആഹ് ക്ഷേ ചെലത്യാന ചെലയിടത്തന്നൊക്കെ കുടിച്ചതേ
ആഹ്
ചെൽത് അയ്ലാറെ വൽപ്പം തോന്നീനി. ഇതിനി എത്ര ആയിട്ടും ഇത് വലുപ്പം കൂടില്ല, ആ വലുപ്പം തന്നെ. അയ്കിട്ട ഒരിത്തിരിയേറ്റെ കൂടീനെങ്കിലൊള്ളു. ചെറിയ അടേയിനി തോന്നണ്
ആഹ് ആ ചെറിയ അടയാണ് രസം ഇൻക്ക് ഇഷ്ടം അതാണ് ട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടല്ലേ
വെല്യതാവുമ്പോ വാരി കൂടുതൽ ഉണ്ടാവുംന്നൊക്കെ തോന്നും തോനെ തോന്നിച്ചുംന്നൊക്കെ
ആഹ് ആഹ് പ്പയ്ക്ക് ലേഷം ആ ഇതില്ലേ എന്താ പറയാ സാബുനരില്ലേ അതിട്ടാ മതി ആഹ്
അത് സാമിയൊക്കൊക്കല്ലേ ഇടല് അടപ്പായസത്ത്ക്ക് ഇടലിണ്ട്?
ഉണ്ട് ഞാൻ എവിടെയോ ഒന്ന് അങ്ങനെ കുടിച്ച്ണ്
ഞാൻ ഇത് വരെ അങ്ങനെ കണ്ടില്ല ഞാൻ ചോയിച്ചേ അയ്ന്റെ ടേസ്റ്റ് ഇണ്ടാവോ അറീല ആ അങ്ങനെ ഇണ്ടാക്ക
ആഹ്
അയിന് വേറൊരു രുചിയാണ് നമ്മള് സേമിയന്റെ രുചിയല്ല
ആഹ് ആഹ്
അങ്ങനെയാട
ഏറ്റവും ഇഷ്ടം ട്ടുള്ള പായസ ഏതാ?
ഇൻക്കല്ലെലും പായസം കൊണ്ട് വല്യ ഇഷ്ടൊന്നുല്ല പിന്നെ ഇഷ്ടമുള്ള ഈ അടൊക്കെ തന്നേണ് ൻക്ക് ജ്യൂസോണ്ടാണ്അധികം ഇഷ്ടം ജ്യൂസ് ഐറ്റംസ്. പിന്നെ പായസം മക്കള് പർഞ്ഞേ ഇബടെ ഒറ്റാരീസും പായസം ഇണ്ടാക്കലില്ലാന്ന് അങ്ങനേണ് പിന്നെ അന്ന് പായസണ്ടാ ക്കല് ണ്ടായത്. ആഹ് പേറെ എന്താ ദീ ക്കൊര് കോൾ വര്ണ്ട് തോന്ന്ണ് ഞാൻ വെ
ആഹ് ഉണ്ടായിക്കോട്ടെ